ഹലോ കേക്കത്തില്ലേ എന്നട് ആഹ് ആഹ് കേൾക്കാ കേൾക്കാ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്ക്ണു.
ആഹ് ഊണ് കഴിഞ്ഞോ?
ആഹ് ഊണ് കഴിഞ്ഞു ഇന്ന്ഞങ്ങക്കൊരു പാവക്കൂൺ കിട്ടി.
എന്ത് കിട്ടി?
കൂണ് കൂണ്.
കൂണ് ആഹ് ആഹ് ആഹ് എനിക്കിഷ്ടല്ല ആ സാധനം.
അതെയോ?
ആഹ് എല്ലാരും ചോദിക്കക്കും അതെന്നാ ഇഷ്ടമില്ലാത്ത എല്ലാർക്കും സാധനം ഇഷ്ടുള്ളതാണല്ലോ ഞാൻ പറയും എനിക്ക് എന്താന്ന് അറിയത്തില്ല എനിക്ക് ഇഷ്ടമല്ല ആഹ് അറിയാൻ വയ്യ എന്നാന്ന്
കൂണ് ഇഷ്ടല്ലാത്ത മനുഷ്യരുണ്ടോ എന്നാ ഞാൻ ഓർക്കണെ ആഹ്
ഇത് തന്നെ ചോദിക്കും എന്താ കൂൺ ഇഷ്ടമല്ലാത്തേന്ന് പക്ഷെ എന്താന്ന് അറിയത്തില്ല എനിക്കിഷ്ടവല്ല ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ ആഹ് ആദ്യം ചെറുതിലെ കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ കഴിച്ചിട്ടില്ല ആഹ് ആഹ് നമുക്കിഷ്ടപ്പെട്ടാലല്ലേ ഉള്ളു കഴിക്കുള്ളൂ ഉം
പ്രകൃതിസത്തമായ ഒരു വിഷമില്ലാത്ത ഒരു വസ്തു ആണല്ലോ കൂൺ
ഇപ്പൊ ഇപ്പൊ ഇത് കൃഷി ചെയ്തിട്ട് എന്താ ഉണ്ടല്ലോ അല്ലാതെ കടകളി വാങ്ങാൻ കിട്ടുവല്ലോ
ആഹ് പക്ഷെ ആ ഈ ടേസ്റ്റ് വരവേ ഇല്ല നമുക്ക് ഇങ്ങനെ ഉണ്ടായി കിട്ടണ കൂണിനൊരു വ ഭയങ്കര ടേസ്റ്റാ കൃഷി ചെയ്തേന് ഒന്നും ഒക്കൂല
അതേലേ
ആഹ് കൃഷി ചെയത് ചുമ്മാ ഒരു ചവറ് പോല്ത്തെ ടേസ്റ്റ് ഇല്ലാന്നല്ല പക്ഷെ ഇതിന്റെ ഇത്ര ഒക്കൂല
ആഹ് എന്തോ കച്ചിക്കാത്തങ്ങാണ്ടല്ലേ ഇത് കൃഷി ചെയ്യുന്നത് ആഹ് ആഹ് മൂടി അ വെ വെട്ടവും വെളിച്ചവും ഒന്നും കേറാതെ ഇരുട്ടത്ത് എന്തോ കച്ചിക്കാത്ത് ഇത്
ആഹ് അങ്ങനെയാ കൃഷി ചെയ്യ്ണ അങ്ങനെന്തോ ലൈറ്റ് ഒക്കെ
ആഹ് എന്തോക്ക് ആഹ് ഇപ്പൊ കണ്ടിലെ കോഴികളെ വിരി
ആഹ് ഇൻക്യുബേറ്ററ്ല് പക്ഷെ അങ്ങനെ അങ്ങനെ ഒത്തിരി കോഴികളെ വിരീയ്ക്കുന്നുണ്ടല്ലോ
ഒത്തിരി ഉണ്ട് ഒര് ഇതില് തന്നെ നൂറ് എണ്ണത്തിനെ വിരിയിക്കാൻ പാത്തിനുള്ള വലുപ്പത്തിനുള്ള ഒക്കെ കിട്ടൊല്ലോ വാങ്ങാന്
ആഹ് ഇനിയിപ്പോ കാൽ
കൊച്ചിന് ഭയങ്കര ഇഷ്ടാ കോഴി
കോഴീനെ
കോഴീന്നല്ല മൃഗങ്ങളെ മൊത്തം ഇഷ്ടവാ കൊറേ മ പശുവിനെയോ പോത്തിനെയോ എല്ലാം മേടിച്ചു കൊടുത്ത ഇ അവന് പൊതുവേ ഇന്റെ വീട്ടി വരത്തില്ല. എന്റെ കൂടെ വീട്ടി വരത്തില്ല അവടെ വരുമ്പോ ഇഷ് ഇഷ്ടവില്ല. എന്നോട് പറയും ഇവടെ നിക്കാനേ കളിക്കാൻ ആളൊള്ളൂ അതുപോലെ എന്റെ വീട്ടി വെളിയിൽ എറക്കി വിടുകേല. റോഡ് സൈഡ് ആയോണ്ട് വെളിയിൽ എറക്കാതെ അയ്ന്റെ അകത്തിരുന്നുള്ള കളി അല്ലെങ്കിൽ ടി വി കാണും. അയ്ന്റെ അകത്തൊള്ള കളിയും പരിപാടി ഒക്കെ ഒള്ളു അപ്പം ഒ ഇരിക്ക്കേല അവനിക്ക് ഇവടെ എല്ലായിടവും ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന് അതാ ഇഷ്ടം അപ്പൊ ഈയിടെ എന്റെ ആങ്ങള ഒരു അണ്ണാൻ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പം അങ്ങോ ഇപ്പൊ അങ്ങോട്ട് ട്ട് പോകാന്നാ എന്നോട് പറയുന്നെ
അതേലെ
ആഹ് ഞാൻ പറഞ്ഞൊരു മൃഗത്തിനെ എന്തെങ്കിലും മേടിച്ച് വെച്ചോ എന്റെ മകന് അങ്ങോട്ട് വരണോങ്കിവെ മൃഗങ്ങള് വേണം അവിടേന്ന് പറഞ്ഞ്. അവര് ചിരിയാ അത് കേക്കുമ്പം ഈ ഇപ്പം വരാത്തവൻ ഇപ്പം അതുള്ളത് കൊണ്ട് അതിനെക്കാണാൻ ശനിയാഴ്ച അത് കൊണ്ട് പോവെയും ചെയ്തായിരുന്നു വൈ രാവിലെ പോയിട്ട് വൈകിട്ടാ വന്നെ ഏഴുമണിയൊക്കെ ആയപ്പം
ആഹ് അണ്ണാനെ എണങ്ങുവല്ലോ
ആഹ് ഇത് ആങ്ങളയുടെ കൂട്ടുകാരനെക്കൊക്കെ ഇങ്ങനെ ഈ ബേക്കറി ഐറ്റംസ് എല്ലാം പൊരിക്കുന്ന കടയ റക്കെടുത്ത് അവർക്ക് കടയാ അപ്പൊ ആ ഷട്ടറിന്റെ ആ ഒര് ഇതുണ്ടല്ലോ പൊക്കത്ത് അതീന്ന് രണ്ട് കുഞ്ഞുങ്ങള് താഴെ ചാടി ഒരണത്തിനെ പൂച്ച കൊണ്ടുപോയി പൂച്ച പിടിച്ചോണ്ട് പോയി.. കണ്ണ് തൊറക്കാത്ത കുഞ്ഞുതായിരുന്നു രോമം. പൂടെ എല്ലാം വന്നിട്ടുണ്ട് അണ്ണാനന്ന് നമുക്കറിയാം. പക്ഷെ കണ്ണ് തൊറന്നിട്ടില്ലായിര്ന്നു. പിന്നെ അതിനെ എന്നിട്ട് വീ.. ട്ടീ കൊണ്ടുവന്ന് വേറൊരു കൂട്ടുകാരൻ ഒരു ഈ കിളി കു. കൂടില്ലെ നമ്മളെ അടിൽ ഇങ്ങനെ തൊറക്കാവുന്ന ഒരു ട്രേ പോലെയുള്ള.. കിളിക്കൂട് ഉണ്ടല്ലോ ഇപ്പം.. ആഹ് അതുപോല്ത്തെ ഒരു കിളിക്കൂട് ആങ്ങളയുടെ ഒരു കൂട്ടുകാരൻ കൊടുത്ത് അയ്ന്റെകത്ത്.. ആഹ് പൊതപ്പു എടുത്ത് വീട്ടിൽത്തെ ഒരു ചെറീയ പൊതപ്പിനെ എടുത്ത് മടക്കി അയ്ന്റ അത്ത് ഇതിനെ. കെടത്ത ഇന്നട്ട് അയ്ന്റെ ചൂടും കൊണ്ട് അയ്ന്റെ എടേലോട്ട് കേറിപ്പോയി കെടക്കുന്നത് കാണാം എന്നിട്ട് സ്പ്പില്ലർ.. കത്ത് പാലും ഉമച്ച് കയ്യിൽ അതിനെ കൈൽ എടുത്തിട്ട് സ്പില്ലറി പാല്. ഇങ്ങനെ നെക്കി നെക്കി നെക്കി നെ.. കൊടുക്കുമായിരുന്നു രണ്ടു നേരം മൂന്നു നേരം ഒക്കെ കൊടുക്കും ഇപ്പം ചെറുതായിട്ട് പഴമൊക്കെ.. കണ്ണൊക്കെ തുറന്ന് ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി തുറന്ന്പ്പം പഴമൊക്കെ ചെറുതായിട്ട്.. ഒന്ന് നക്കാനൊക്കെ തുടങ്ങിന്ന് പറഞ്ഞു തിന്നാൻ തുടങ്ങില്ല ഒന്ന് നക്കാനൊക്കെ.. ആഹ ആദ്യം ഉണ്ടായിരുന്നതാ.. ഒരെണ്ണം ഉള്ളതായിരുന്നു പക്ഷെ അതപ്പം ആഹ ഞങ്ങൾ ഒരു പ്രാവശ്യം.. ആഹ ഓ ഉമ്മച്ചിയുടെ വീ.. ട്ടി പോയപ്പോ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പൂച്ചെങ്ങാണ്ട് പേടിച്ചു ഇതുപോലെ.. ആങ്ങളക് ഇങ്ങനെ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടവാ ആങ്ങളെ കിടന്ന് കരയുന്ന ഞാൻ ഇപ്പോഴും.. ഓ ഈയിടയ്ക്കും ഞാൻ പറഞ് എന്നോ കരച്ചിലായിരുന്നോ അത് ഇതിനെ കൊണ്ടുപോയിന് പറഞ്ഞ്.. പൂച്ച പിടിച്ച് ആഹ് അതി. പിന്നെ ഇത് ഇപ്പളാ വീട്ടി കൊണ്ട് വരുന്ന വേറെ ഒരെണ്ണത്തിനാ ഇത് ഇതുപോലെ കുഞ്ഞിനെ വളർത്തിയതായിരുന്നു. ക്ഷെ അതിനെ എറക്കി വിട്ടാൽ അത്. തിരിച്ച് വെരും വീട്ടി തന്നെ വരും..
വരുല്ലേ ആഹ അണ്ണാൻ നന്നായിട്ട് ഇണങ്ങും നമ്മുടെ മേ.. മെത്തോടെക്കെ കെറി ഇറങ്ങി നടന്ന് അങ്ങനെ ഇങ്ങനെ നല്ലൊരു സ്നേഹമള്ള ഒരു ജീവിയ അത്
ആഹ ഇത് കയ്യൽക്കൂടെ എല്ലാം കെറുന്നെക്കെ കണ്ട് കെറുമായിരുന്നു അപ്പ ആദ്യത്തത് ഇത്.. ഇപ്പം കുഞ്ഞാ.. കുഞ്ഞാണെങ്കിലും പിള്ളേര് കയ്യില് വെക്കും കയ്യിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കയ്യിലിരിക്കാൻ പാ.. നുള്ള പൊടിയാ ചെറുതാ പക്ഷെ എങ്കിലും അത് കൈക്കാത്തൊക്കെ കറി ഇരിക്കും. പാലൊക്കെ കുടിക്കും നല്ല രസമുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനത്തേനൊക്കെ പേടിയ..
പേടിയല്ലേ ഇത് വലുതായി.. കൊറച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ കിട്ടുമ്പോ എന്നാ ചെയ്യണന്ന്റിയോ വെള്ളത്തിൽ കൊണ്ടയിടും.. ആ ചെ വെള്ളത്തിൽ കൊണ്ടയിട്ട് കഴിഞ്ഞിട്ട് അതിഇങ്ങനെ വെള്ളത്തിൽ.. കിടന്ന് അടിച്ചടിച്ച് അടിച്ച് ഇതിന് ഇണക്കണ അങ്ങനെ ഒരേ.. ഇതാ ആളുകളുടെ ആളുകൾ ഇ ഇണക്കി എടുക്കുന്നതാ ഇതിനെ വെള്ളത്തിൽ കൊട്ടെ ഇട്ടിട്ട്.. കുറേ നേരം കൈയിട്ട് അടിച്ചടിച്ചടിച്ച് വെള്ളത്തി കിടന്ന് ചവാറാകും.. അപ്പൊ നമ്മള് കൈ വെച്ച് കൊടുക്കും കൈ വെച്ച് കൊടുക്കും ആഹ അപ്പ ആ.. അപ്പ കയ്യില കൂടെ കയറി വരും അപ്പ അങ്ങനെയാണ് ഈ സാധനം ഇണങ്ങുന്നത് അണ്ണാൻ ഇണങ്ങുന്നത്.. ഇച്ചിരി വല്ല്തായി കഴിയുമ്പോള്ളത് ആഹ.. കുഞ്ഞിലേന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ നമ്മള് പിടിച്ച് തീറ്റയൊക്കെ കൊടുത്ത്.. പാലക്കെ കെടുത്ത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഓള് സ്വാഭാവികമായിട്ടും ഇണങ്ങുമല്ലോ..
ആഹ ആഹ ഇത് പൊടി തീരെപ്പൊടിയാണ് കണ്ണ് തുറന്നത് വീട്ടിൽ.. ട്ടിൽ വന് കഴിഞ്ഞിട്ടാ വിട്ടിൽ വന്ന് ഒരാഴ്ച കണ്ണ് തുറക്കാതെ തന്നെ ഇരുന്ന എന്നിട്ട്.. ഇത്പോലെ സ്പില്ലർ നാകത്ത് പാൽ ഇറ്റിച്ച് ങ്ങനെ ഓരോരോരോരോ തുള്ളികളയിട്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നത്..
ഇത് രക്ഷപ്പെട്ട് കിട്ട് ആഹ ആഹ..
അയ്ന്റെ അമ്മടെ അങ്ങനെയല്ലേ പാല് കുടിച്ചോണ്ടിരിക്കുന്നത് ഉം.. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉമ്മച്ചി പറഞ്ഞു നല്ല സ്പീഡിൽ പാലും കുടിക്കും.. ആദ്യമൊക്കെ ഒരു സ്പില്ലർ എടുത് കഴിഞ്ഞാൽ പയ്യ പയ്യെ കുടി കൊള്ളൂയ് രുന്ന് ഇപ്പോ രണ്ടും മൂന്നും നാലും ഒക്കെ സ്പില്ലർ വേണം എന്ന.. മിൽമാ പാലേ.. അതിനൊരു നേരം വേണം കുഞ്ഞ്ക്ക് കുഞ്ഞതായൊണ്ട് പാലല്ലേ കുടിക്ക ച്ച് വളരാനുള്ളൂ ആഹ് അപ്പൊ അങ്ങനെ കുടിക്കുംന്ന് പർഞ്ഞു
ഏഹ് പിടിച്ച് കിട്ടാനും പാടാണല്ലോ ഈ സാനത്തിനൊക്കെ
അതെല്ലേ
ആഹ അങ്ങനെ നോ അതുപോലെ നോക്കണിങ്ങനെ നോക്കാനൊക്കെ ഓരോ മരുങ്ങണ്ടല്ലോ ആളുകൾക്ക്
ആഹ് അത് ശരിയാപ്പൊ എന്നോട് പറഞ്ഞെങ്കി നീ കൊണ്ടു പോകുന്നെങ്കി കൂടോട് കൂടി തന്നേ ഞാൻ പറഞ്ഞു വേണ്ടായോ എനിക്ക് പറ്റുകേല്ല എനിക്ക് അറിയത്തൂ ല്ല ഇങ്ങനെ കയ്യെ പിടിച്ച് നോക്കാന് ഇത് നമ്മള് പ്രസവി- ച്ച് കിടക്കുന്ന കുഞ്ഞി കൊച്ചിനെ നോക്കുന്ന പോലെ നോക്കേണ്ടി വരും എനിക്ക് പറ്റുകേല്ല ഞാൻ അതുകൊണ്ട് കൊണ്ട്രത്തു- ത്തൂല്ല അപ്പൊ കൊച്ചു പറഞ്ഞു നമ്മുക്ക് കൊണ്ടു പോയാലോ നമുക്ക് നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു വരിക കൊണ്ട്രികേ വേണ്ട ഇവിടെ തന്നെ ഇരുന്നോട്ടെ എടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി കാണാം ഇവിടന്ന്ടുത്ത് അടുത്തായിട്ട വീട് അപ്പൊ എടക്കെടക്ക് പോയി കാണാം അതുകൊണ്ട് എന്റെ പൊന്നു മോനെ ഇങ്ങോട്ട് കൊണ്ട്രണ്ടാന്ന് പറഞ്ഞ് അപ്പ പിന്നെ ആഹ സമ്മതിച്ചു കാരണം ഈ പിള്ളേർക്ക് പഠിക്കാനും പോണം ആ എനിക്കിതിനൊന്നും അത്രയും നന്ന കയ്യിലൊന്നും പിടിച്ച് എനിക്ക് കയ്യെ വെക്കാൻ അറിയത്തില്ല പേടി ഒന്നാമത്തെ കാര്യം അഹ് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോട്ടേന്ന് പർഞ്ഞപ്പോഴത്തേക്ക് ആഹ് സമ്മയ്ച്ച് ഇനി ഞാൻ ശനിയാഴ്ച പോവുകേന്ന് പർഞ്ഞു ഞാ പർഞ്ഞ് പൊക്കോ ശനിയാഴ്ച പോയിട്ട് വൈകിട്ട് വന്നാ മതി അതൊന്നും കൊഴ ചെയ്ല്ല ഇങ്ങോട്ട് കൊണ്ട്രണ്ടാന്ന് പറഞ്ഞ് പാവം കിട്ടും അയ്ന് കറക്റ്റ് സമയത്ത് കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ നമുക്കയ്ന് സങ്കടം വരേല്ലേ നമ്മക്ക് ആഹ് വിശന്ന്ടാൻ പറ്റുവോ
അതന്നെ
അയ്ന് വർത്താനം പറയാൻ പറ്റുവോ ചോയി
അതെ വിശയുണ്ടോന്ന് അങ്ങനെ ചോയ്ക്കാൻ പറ്റിയ പിന്നെ വന്നഴിഞ്ഞാ എങ്ങനെലും ശരിക്കും നോക്കല് വല്ല പൂച്ചയൊക്കെ പിടിക്കുന്നന്നെ
ആഹ് ഒത്തിരി പൂച്ചയുണ്ട് നമ- വിടെ വീട്ടില് പൂച്ചകളൊന്നും ഇല്ലെങ്കിലും ഈ മുറ്റത്തൂടെ ഒക്കെ നടക്കുന്ന പൂച്ചകൾ ഇഷ്ട ടം പോലെ പൂച്ചകളാ അപ്പൊ പിന്നെ പൂച്ചകളെല്ലാം കൊണ്ടുപോകും
ഇതെണങ്ങിയതായോണ്ട് അങ്ങനെ ചാടിയോടി നടക്കൂല അതുകൊണ്ട് ആഹ് എന്ന് വെച്ചാ ഇയ്നെ പേടിയില്ലല്ലോ അതിന് മറ്റേ പൂച്ചയെ കാണുമ്പോ ഓടിപ്പോകും സാധാ പൊറത്തോട്ടടക്ക്ണ അണ്ണാ നാണേ ഇതിനെക്കാണ്മ്പോ ഓടുവല്ലോ
ആ ഭയങ്കര ഓട്ടോടുന്നേ ഓട്ടോടും
എണങ്ങിതായോണ്ട് പതുക്ക പതുക്കെ നീങ്ങൊള്ളു അപ്പ പൂച്ചക്കൊക്കെ പിടിക്കൻ എളുപ്പണ്ട് പൂച്ച പട്ടിന്നുള്ള സാനങ്ങളൊക്കെ എ
പിടിക്കും ആ ഇപ്പെല്ല്യാത്ത സാനങ്ങളെന്തെക്ക കീരിയാ കീരിയുണ്ട് പൂച്ചയുംണ്ട് പിന്നെ ഉള്ള സാനാ മരപ്പെട്ടി
മരപ്പട്ടിണ്ടോപ്പവിടെ
ഉം എന്റെ വീടിന്റെറെ അവിടെ ഉണ്ടായിരുന്നു അവിടെ അവർക്ക് അവിടെ ഷീറ്റാ അപ്പൊ ഷീറ്റിന്റെ ഇ എടയ്ക്ക് ഈ ഷീറ്റിന്റെ എടേകൂടെ ചോരുവായിരുന്നു വെള്ളം മഴ പെയ്യുമ്പോഴത്തേക്കും എടേകൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുവാർന്നു അങ്ങനെയായി വേനലായ സമയത്ത് ഒരുറാശ്യം ഇതുപോലെ ഷീറ്റിന്റെ എടേ കൂടെങ്ങനെ വന്ന് വീണ് അതിന് ഭയങ്കര മൂത്രത്തിൻ്റെ മണം
ആഹ്
ഇതെന്താന്നറിയത്തില്ലാഞ്ഞിട്ട് മൂത്രത്തിന്റെ മണം അപ്പം ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരുസം അത് തൂത്ത് തെടച്ച് എല്ലാം ഇതിന്റെ ഇതല്ലേ നമക്ക് ക്ക് കൊള്ളത്തൂല്ലല്ലോ കുറേ പ്രാവശ്യം തൂക്കും തെടക്കും വേണ്ടേ ന്നിട്ടെല്ലാം തുടച്ച എല്ലാം കളഞ്ഞു കഴിഞ്ഞ് പിന്നെ രണ്ടൂസം കഴിഞ്ഞ പിന്നേം ഇതുപോലെന്നെ അപ്പൊ രാത്രിയില് ഇവി കിടക്കാൻ മേല അതുപോലെ ഷീറ്റിന്റെ പൊക്കത്ത് ഭയങ്കര ബഹളം അപ്പൊ പൂച്ചെ പൂച്ചോ എലീനെ പിടിക്കുന്നതായിരിക്കന്ന് അ ഇങ്ങനെ ഓർത്തോണ്ടിരുന്ന പക്ഷെ അത് കഴിഞ്ഞപ്പോ ഇതുപല ഇങ്ങനെ മൂത്രം വരുന്നുണ്ട് കണ്ടപ്പോ എങ്കി ഷീറ്റൊക്കെ ഇതായല്ലോ നമുക്കെങ്കിരണ്ട കട്ടയും കൂടെ പൊക്കി ഷീറ്റ് മാറ്റി വേറെ ഇടാം എന്നിട്ട് സീലിങ്ങും ചെയ്യാന് പറഞ്ഞു മാറ്റിയപ്പോ മുഴുത്ത രണ്ട് മരപ്പട്ടികള് പിന്നെ ആ മുഴു അത് വീഡിയോ എടുത്തൊണ്ട വീഡിയോ എടുത്തിട്ടാണ് ഞങ്ങൾ അയച്ചു തന്നപ്പോഴ മരപ്പെട്ടി എന്താ ആദ്യവായിട്ട് കാണുന്നത് ഉ കറുത്ത ഒരു സാധനം നല്ല വാലിനൊക്കെ നീളമുള്ള നല്ല മുഴുപ്പുണ്ട് നല്ല മുഴുപ്പുണ്ട്
അത്രയിലൊക്കെ പോകുമ്പോ പേടിയാവൂലോ കണ്ണു ഇങ്ങനെ തിളങ്ങിയിരിക്കും
അതെ അത് ഞാൻ രാത്രി നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇത് പകൽ ഇവര് ഷീറ്റ് എടുക്കാൻ വേണ്ടി ഇളക്കി താഴോട്ട് എ ക്കാൻ വേണ്ടി പണിക്കാര് വന്ന പ്പ പണിക്കര് ഷീട്ടെല് കേറി നിൽക്കവാ അപ്പൊ അതിന്റെ സൗണ്ട് കേട്ട് അതിൻ്റെ എടെ കൂട ഈ കഴിക്കോല് ഇല്ലേ മറ്റേ ഈ കമ്പിയൊക്കെ ഇടത്തില്ലേ ആഹ് കമ്പിയുടെ ഇടെ കൂ കൂടെ ചാടി ഇപ്പറത്തെ ഒരു പേരയുണ്ട് ഇപ്പറത്തെ വീട്ടിലെ പേര ഇങ്ങോട്ടേക്ക് ഈ ഷീറ്റിന്റെ പൊക്കത്തോട്ടാ ചാർന്ന് ചേർന്ന് നിക്കുന്നത് അപ്പൊ അതിൽ കൂ കൂടെ ചാടി എങ്ങോട്ട് ഓടി രക്ഷപെട്ടെന്ന് അറിയാൻ മേല അത്രയും പെട്ടെന്ന് അത് ഓടി
ഓഹ് എന്റെ പൊന്നെ ഇതിനൊരു പേടിയില്ല അല്ലേ അതിനൊക്കെ വീട്ടിൽ ഇങ്ങനെ വന്ന് താമസിക്കാനൊക്കെ ക്കെ മനുഷ്യന്മാരെ കാണുമ്പോ പണ്ടേ ഓടൂലായിരുന്നോ ആഹ് അതാ കൊഴപ്പം
ആഹ് ആഹ് സ്ഥലമില്ലാത്തത് കൊണ്ടാ അതുങ്ങൾക്കും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ജീവി
ജീവിക്കണ്ടേ അത് തന്നെ എല്ലാ മനുഷ്യന്മാര് വെട്ടി പിടിച്ച് വെട്ടിപ്പിടിച്ച്
ആഹ് പിന്നെ രണ്ടും മൂന്നും സെന്റ് സ്ഥലത്തിലാ ഇപ്പൊ ഒരു വീട് പിന്നെ ഓടകളില്ല ആഹ് കാനകളില്ല എല്ലാം നികത്തി നികത്തി നികത്തി നികത്തി ഇപ്പം മാ സ്ഥലമാക്കിക്കൊണ്ടിരിക്കല്ലേ
മനുഷ്യനെ അടക്കി പിടിച്ചോണ്ടിരിക്കുവാ
ആഹ് അതെ അപ്പം വെള്ളം പോകാനും ഇടയില്ല വെള്ളപ്പൊക്കവും ഉണ്ടാകും എല്ലാം സംഭവിക്കും ഉംഹ് ആഹ് എന്നാ ശെരിയെന്നാ